സുഖാണോ?
ആ സുഖം എന്തക്കെയുണ്ട്?
ഉം ഇവിടെ സുഖം തന്നെ ഇന്നലേ ഞാനൊരു വാർത്ത കണ്ടാരുന്നേ. അത് എന്നെ വളരെധികം ചിന്തിപ്പിച്ചു.
എന്ത് വാർത്തെ കണ്ടേ അന്നിട്ട്?
ആ അത് ഈ സ്വന്തം മക്കളേ അവരുടെ പ്രായമായ അമ്മയെക്കെ ഈ വൃദ്ധസനം സദനൊക്കെല്ലേ അവടെയൊക്കെ കൊണ്ടെ ആക്കണ ഒരു വാർത്ത.
അതെ ഞാൻ അതുപോലുള്ള വാർത്തകള് പലപ്പോഴും കാണാറ്ണ്ട് കേക്കുമ്പോ തന്നെ ഒരു വെഷമം തോന്നും.
ഉം അത് ശരിയാണ് ട്ടാ പിന്നൊരമ്മ തന്റെ ജീവിതം മുഴുവൻ മക്കക്ക് വേണ്ടിയല്ലേ അത് ജീവിക്കുന്നത് പിന്നവസ്ഥ അവസാനം ഇങ്ങനെക്കെ സംഭവിക്കുമ്പോ അത് വയങ്കര വേദനാജനകമല്ലേ?
എന്നാല് എല്ലാ സാഹചര്യങ്ങളും ഒരുപോലല്ല ചെല കുടുംബഗങ്ങൾക്ക് പ്രായവരെ വീട്ടിൽ പരിചരിക്കാൻ കഴിയാത്ത സാഹചര്യം. ട്ടാവേ.
ഉം അതെ് ഹാ ഈ ജോലി വിദേശ താമസം പിന്നെന്താ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരുമ്പ പിന്നെ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുമ്പക്കെ ഈ കാരണങ്ങള് ഉണ്ടാകാം.
അതുകൊണ്ടാണ് എല്ലാ വൃദ്ധസദനങ്ങളെയും മോശായി കാണാൻ പാടില്ലെന്ന് പറയണത്.
ഉം ശെരിയാ. എന്നാലും ഈ മക്കളുടെ സ്നേഹവും കരുതലവും ഒന്നിനും പകരം വെക്കാൻ പറ്റില്ല ലലോ
തീർച്ചായും വയസ്സായവർക്ക് മരുന്ന് മാത്രം പോരാ. സംസാരിക്കാനും സ്നേഹം ലഭിക്കാനും. ഒക്കെ അവർ ആഗ്രഹിക്കും.
അതെ. ഈ നമ്മുടെ നാട്ടിലെ മുൻപ് സംയുക്ത കുടുംബങ്ങളായിരുന്നല്ലോ കൂടുതലും.
അതേ അപ്പൂപ്പനമ്മൂമ്മമ്മ് അപ്പനും അമ്മയും കൊച്ചും എല്ലാരും ഒരുമിച്ച് താമസിക്കുവാരുന്നു.
ഉം ഇപ്പൊ ന്യൂക്ലിയർ ഫാമിലിയാണ് കൂടുതലും.
അതുകൊണ്ട് പല മുതിർന്നവരൊറ്റപ്പെട്ടു പോന്നൊണ്ട്.
ഉം അത് പ്രത്യേകിച്ച് ഈ ഏകാന്തതയാണ് വെലിയൊരു പ്രശ്നമായ്ട്ട് അവെടെ വെരുന്നത്.
അതെ ചെലര് ഡിപ്രഷനിലേക്ക് വരെ പോകും.
ഉം ഈ വൃദ്ധസദനം എന്നത് എന്താന്നിനക്ക് എങ്ങനെ വിശദീകരിക്കാം?
ആഹ് ഞാൻ പറഞ്ഞ സ്വന്തം വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത വയോജനങ്ങൾക്ക് താമസവും ഭക്ഷണവും ചികിത്സയും പരി ണക്കെ കൊടുക്കണ ഒരു ഒരു സ്ഥാപനം അതാണ് വൃദ്ധസദനം അല്ലെ.
ഉം അവടെ ഈ ഡോക്ടമാരും നേഴ്സുമാരൊക്കെ ഉണ്ടാവും അല്ലേ?
നല്ല സ്ഥാപനങ്ങള് സ്ഥിരായിട്ട് ആരോഗ്യ പരിശോധനയും മരുന്നൊക്കെ ലഭിക്കും.
ഉം അത് നല്ലൊരു കാര്യാവാണട്ടോ.
പക്ഷെ എത്രക്കെ വന്നാലും കുടുംബസ്നേഹം അവെടെ കിട്ടില്ലല്ലോ.
ഉം അതാണ് ഏറ്റവും വല്യ കൊറവല്ലേ.
ഒരമ്മ കുഞ്ഞിനെ വളർത്താൻ എത്ര കഷ്ടപ്പെടുന്നന്ന് നമ്മള് ഷെരിക്കും പറഞ്ഞാൽ ചിന്തിക്കേണ്ട കാര്യവാ.
ഉം ഷെരിയാണ് ഷെരിക്കിന് ഈ ആദ്യത്തെ ഗർഭകാലം മൊതല് വിദ്യാഭ്യാസം വെരെ എല്ലാം. ആ മാതാപിതാക്കളും തന്നെയാണ് നൽകുന്നത് അല്ലേ?.
അതെ. അവർ സ്വന്തം ആവശ്യങ്ങള് പോലും മാറ്റിവെച്ച് നമ്മെടെ മക്കൾക്കു വേണ്ടി ജീവിക്കും.
ഉം അതുകൊണ്ടാണ് പ്രായയാകുമ്പോൾ അവര് സംരക്ഷിക്കേണ്ടത് മക്കളുടെ കടമയാകുന്നത്.
ശെരിയാ. അത് നിയമപരമായ ഉത്തരവാദിത്തം മാത്രല്ല. ധാർമ്മികായെട്ടൊള്ള ഒരു ഉത്തരവാദിത്തം കൂടിയാണ്.
ഉം പിന്നെ നമ്മെടെ സമൂഹം ഈ വിഷയത്തില് കൂടുതല് ബോധ ബോധവാനാകണം.
അതെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഇതിനെക്കുറിച്ച് ചർച്ച നടത്തണന്ന് ഞാൻ എപ്പോഴും ആലോയിക്കാറൊണ്ട്.
അതെ കുട്ടികള് ചെറുപ്പം മുതൽ തന്നെ മുതിർന്നവരെ ബഹുമാനിക്കാനും പഠിക്കണം അന്നാലേ ഇതൊക്കെ ശെരിയാവൊള്ളൂ.
അത് ശെരിയാണേട്ടോ വീട്ടിലെ മാതാപിതാക്കളുടെ പെരുമാറ്റാണ് കുട്ടികൾ ആദ്യം പഠിക്കുന്നത്.
അതായത് മാതാപിതാക്കൾ സ്വന്തം മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ തന്നെയാണ് കുട്ടികളും അത് തന്നെ. കണ്ടുപഠിക്കണത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും അവെര് ബഹുമാനിക്കില്ല.
അതെ തീർച്ചയായിട്ടും നല്ല മാതൃകയാണ് ഏറ്റവും വല്യ പാഠം.
അതെ ഈ സംഭാഷണം എന്നെ കൊറെ ചിന്തിപ്പിച്ചിട്ടോ.
എന്നെയും. അടുത്തായി വയോജനങ്ങൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മെക്ക് സംസാരിച്ചു നോക്കിയാലോ.
ഓ ശെരിയാണ്. അതും വളരെ പ്രധാനപ്പെട്ട ഒര് വിഷയം തന്നെയാണുട്ടോ.
പ്രായം കൂടുന്നതനുസരിച്ചിട്ട് ശരീരത്തിന് മനസ്സിലൊക്കെ പല മാറ്റൊണ്ടാവല്ലോ.
ഉം ഏറ്റവും സാധാരണമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഏതൊക്കെയെന്ന് അറിയോ നിനക്ക്?
തൊന്നല്ലേ പറയണ മറ്റേ പ്രഷറ് അതുപോലെ ഷുഗറ് പിന്നെന്താ ഈ അറ്റാക്ക് കാഴ് ച്ചക്കൊറവ്, കേൾവിക്കൊറവ്, സന്ധിവേദന എന്തിന് ഇതൊക്കെ തന്നെ ധാരാളം
ഉം അപ്പൊ ഓർമ്മക്കൊറവും ചെലോർക്ക് ഉണ്ടാവൂ
ഓ അതെ അതെ അതെ ഞാൻ പറയാ മർന്നോയ് ട്ടാ ചെല വയോജനങ്ങക്ക് ഓർമ്മശക്തി കൊറയും ആ ഇപ്പ തന്നെതെ ഞാൻ മറെന്ന് കഴിഞ്ഞ് അപ്പ നമ്മള് കുടുംബാംഗങ്ങള് ക്ഷമയോടെ പെരുമാറിയാ തന്നെ കൊറെ പ്രശ്നങ്ങളൊക്കെ സോൾവാവുന്ന എനിക്ക് തോന്നണേ
ഉ അതെ പിന്നെ ചെലപ്പോല് അവരെന്താ ഒരേ കാര്യം തന്നെ പലതവണ ചോദിക്കൂല നമ്മുടെ ട് ത്ത് മറന്നു മറവി കാരണാണ്
അതെ അത് മനഃപ്പൂർവല്ല പ്രായത്തിന്റെ ഭാഗായിട്ട് സംഭവിക്കുന്ന ചെല മാറ്റങ്ങള്
അതെ പിന്നെ അതുപോലെ തന്നെല്ല മറ്റേ മാനസിക ആരോഗ്യ അതൊക്കെ പ്രധാനല്ലേ
തീർച്ചയായിട്ടും ഏകാന്തതാ വിഷാദം ഉൾക്കണ്ണ്ട എന്നിവയൊക്കെ പല വയോജനങ്ങളും അനുഭവിക്കുന്ന ഒരു പ്രശ്നാണ്
ഉം പിന്നെ മക്കളൊക്കെ എടയ്ക്കെടെ വിളിച്ച് സംസാരിച്ചാ തന്ന അതൊരു വലിയ ആശ്വാസം തന്നെയല്ലേ അവർ ക്ക്
പിന്നല്ലാതെ അഞ്ച് മിൻറ്റൊന്ന് സ്നേഹത്തോട് സംസാരിക്കണ പോലും അവർക്കും ഭയങ്കര സന്തോഷം ആവും ന്ന് എനിക്ക് തോന്യേക്കണെ
ഉം പിന്നെ ഈ വൃദ്ധസധനങ്ങളിലൊക്കെ സാധാരണ എന്തൊക്കെ സൗകര്യം നമുക്ക് കാണാൻ പറ്റും
ഞാൻ എനിക്കധികം പരിചയൊന്നുല്ല എന്നാലും കേട്ടറിവ് വെച്ചിട്ട് ഈ താമസവും ഭക്ഷണവും മരുന്നും പിന്നെ ആരോഗ്യൊക്കൊന്ന് പരിശോധിച്ച് കൊർച്ച് വ്യായാമം പ്രാർത്ഥനയും പിന്നെ കൊർച്ച് വിനോദ പരിപാടികളൊക്കേന്നാണ് എനിക്ക് തോന്ന പോണോന്ന്
അപ്പൊ അവടെ താമസിക്കുന്ന എല്ലാരേും മക്കള് ഉപേക്ഷിച്ചതായിരിക്കോ
അല്ലല്ല ചെലർക്ക് മക്കളില്ലാത്തവരാ ചെലര് സ്വമേധ അവടെ വന്നിട്ട് താമസിക്കാനായിട്ട് തീരുമാനിക്കുല്ലോ തന്ന തീരുമാനിച്ചു വരും. പിന്നെ ചെലരാണെങ്കി ചെല പ്രത്യേക ചികിത്സയൊക്കെ ആവശ്യായതുകൊണ്ട് അവിടെ വന്നു താമസിക്കാറുണ്ട്.
ഓഹ് അതായത് എല്ലാ സാഹചര്യങ്ങളിലും ഒരേപോലെ അല്ലാന്നാണല്ലേ?
അല്ല അല്ല ഓരോ കുടുംബത്തിലേം സാഹചര്യം വ്യത്യാസാണ്.
ഓഹ് അപ്പയെങ്കിലും മാതാപിതാക്കളെ എടക്കിടെ എന്താ സന്ദർശിക്കണ്ടേ?
അത് പിന്നെ വേണ്ട കാര്യല്ലേ. അവർ ഒറ്റപ്പെട്ടവരാണെന്ന് തോന്നാതിരിക്കാൻ നമ്മള് എപ്പോഴും എടക്കെടക്ക് അവരെ സ ഞ്ചരിക്കാൻ അവരെ സന്ദർശിക്കുന്നത് വളരെ അത്യാവശ്യാണ്.
അപ്പൊ വിദ്യാർത്ഥി അപ്പൊ വിദ്യാർത്ഥികളായ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും?
നമ്മളെടക്ക്
കേക്കുന്നുണ്ടോ?
ആഹ് കേക്കാം കേക്കാം. നമ്മളെടക്ക് ഇങ്ങനെ ഇതൊക്കെ സം
ഹലോ
ഹലോ
കേക്കണൊണ്ടോ?
ആഹ് കേക്കാം.
ആഹ് ആഹ്
നമ്മളെടക്ക് വൃദ്ധസ ഹലോ
ഹലോ എനിക്ക് തോന്നുന്നതേ റേഞ്ച്ഷൂ ഇണ്ടോ?
ആഹ് ആഹ് ഇണ്ടെന്ന് തോന്നണ്.
ആഹ് വിട്ട് വിട്ട് പോകുന്നു.
നമ്മളട ക്കെഴക്ക് ഇങ്ങനെയുള്ള സലങ്ങളൊക്കെ സന്ദർശിക്കണത് വളരെ നല്ലതായിരിക്കും അല്ലെ
ആഹ് അതെ അതെ ഉം അപ്പ ഈ ഈ സന്ദർശിക്ക്ണതോടൊപ്പം നമ്മൾ അവരോടൊക്കെ സംസാരിക്കയും പുസ്തകങ്ങളൊക്കെ വായിച്ച് കൊടുക്കണതും പാട്ട് പാട്ണതൊക്കെ അവർക്ക് ഉപയോഗപ്രദം അല്ലേ
അതെ അതെ അതെ അതെ അവരുടെ അനുഭവങ്ങള് നിന്നും ജീവിതപാഠങ്ങളും നമുക്ക് പഠിക്കയും ചെയ്യാലോ
ആഹ് അതെ പിന്നെ അവര്ടെ അനുഭവങ്ങള്ൽ നിന്ന് ജീവിത പാഠങ്ങൾ ആഹ് പഠിക്കൂലേ അപ്പൊ ഈ വയോജനങ്ങളൊക്കെ ബഹുമാനിക്കുന്ന് ഈ സമൂഹംന്ന് പറയ്ണത് നല്ല സമൂഹാരിക്കും അല്ലെ
അതെ അതെ സ്നേഹവും കരുതലും ബഹുമാനവും ഒക്കെ നൽകാന്നാണ് ഏറ്റവും വലിയ സമ്മാനോല്ലോ.
ആണല്ലേ അപ്പം നമുക്ക് ഈ വയോജന സംരക്ഷണത്തിലെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയെ ക്ക ഉത്തരവാദിത്തങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞാലോന്നാ.
തീർച്ചയായിട്ടും. പലരും മാതാപിതാക്കൾക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കാത്തത് ഒരു പ്രശ് ച്ചോണല്ലാ.
ഉം അതെ പിന്നെ പണം ആവശ്യമാണ്. പക്ഷെ അതിനേക്കാൾ പ്രധാനമാണ് സമയം നൽകുക പിന്നെ അവര്ടെ കൂടെ ഒന്ന് സംസാരിക്കുക അവരുടെ വികാരങ്ങളൊന്ന് കേൾക്കുക അതൊക്കെയല്ലേ?
വയസ്സാവുമ്പഴേ അവര് കുട്ട്യേളെ പോലെ ആകുംന്ന് പറയാറ്ണ്ട് അവർക്ക് കൂടുതലും ക്ഷമയും കരുതലൊക്കെ നമ്മള് കൊടുക്കണം. എന്നാ മാത്രവാണ് അവര് നന്നായിരിക്കൊള്ളൂ.
അതെ പിന്നെ മാതാപിതാക്കളൊക്കെ ചെറുപ്പത്തില് നമ്മളെ എങ്ങനെ നോക്കിയോ അതുപോലെന്നെ നമ്മളും അവരെ നോക്ക ണ്ടത് ബാധ്യസ്ഥരല്ലേ
തീർച്ചയായും അതോരോ മക്കളുടെയും കടമയാണല്ലോ
ഉം പിന്നെ ഈ സമൂഹത്തിനീക്കാര്യത്തിലുത്തരവാദിത്ത്വം ഉണ്ടോ
ഉണ്ട് അയൽവാസികളും സുഹൃത്തുക്കളും അതുപോലെ ഈ സന്നദ്ധ സംഘടനകളൊക്കെ വയോജനങ്ങളെ സഹായി ക്കുമെന്നാണ് എനിക്ക് തോനണെ
ഓ അപ്പൊ ഈ ഈ സ്കൂളുകളിലൊക്കെ വയോജന ദിനം ആചരിക്കുന്നത് നല്ല ആശയമാ ണല്ലേ
അതെ അതെ ശരിക്കും കുട്ടികളില് ബഹുമാനവും കരുണയൊക്കെ വളർത്താൻ സഹായിക്കും അത് പക്ഷെ വയോജകദിന വായോ വയോജക ദിനത്തിന്റെ അന്ന് മാത്രമായിട്ടവശേഷിക്കരുത് എന്നും ഉണ്ടാവണം
ഉം പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഒറ്റക്ക് താമസിക്കണ പല വയോജനങ്ങളും ഉണ്ടല്ലോ അത് ഞാൻ ഇപ്പം കൂടുതല ങ്ങനെയാ കാണാറ്
അതുകൊണ്ട് അവരെ ഇടയ്ക്കിടെ അന്വേഷിക്കണത് ഒരു സാമൂഹിക ഉത്തരവാദിത്വം കൂടെ ആന്നാണ് ശരിക്കും പറയാനുള്ളത്
ഉം പിന്നെ ചിലർക്കൊക്കെ ഈ മരുന്നൊക്കെ വാങ്ങാനെ പോലും സഹായം ആവശ്യമാണ് ആരും ഉണ്ടാവില്ല
അതെ ചിലർക്കാശുപത്രിയിൽ പോകാൻ കൂടെ ആരുല്ല
ഉം പിന്നെ തീർച്ചയായും ഈ വീഡിയോ കോള് ഫോൺവിളി ആരോഗ്യ നിരീക്ഷണ ഉപകരണങ്ങളൊക്കെ ഉപ ഉപകാരപ്പെടുവാരിക്കും അല്ലേ
ആണ് പക്ഷെ എന്നാലും സാങ്കേതികവിദ്യ സ്നേഹത്തിന് പകരാകില്ലല്ലോ
ഉം ഒരിക്കലും ഇല്ല പിന്നെ ഈ നേരിട്ട് കാണുന്നതും കൈ പിടിച്ച് സംസാരിണതുവൊക്കെ വേറിട്ടനുഭവം ത ന്നെയല്ലേ
അതെ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പതിവും നല്ലതല്ലേ
അതെ അതെ പിന്നെ അത് കുടുംബ ബന്ധം ശക്തവാക്കുകയും ചെയ്യും ഒപ്പം തന്നെ വായോജനകൾക്ക് എന്താ ഒരു ഒരു സന്തോഷം കൊടുക്കും അവർക്ക്
ഓരോ ദിവസവും കുറച്ച് സമയം എങ്കിലും മാതാപിതാക്കൾക്കായി മാറ്റി വെക്കണം
ഉം അതാണ് യഥാർത്ഥ കുടുംബം
വയോജനങ്ങളെ ബഹുമാനിക്കുന്ന കുട്ടികളാണ് നല്ല പൗരന്മാരായിട്ട് വളരുന്നത്
ഉം അത് ശരിയാണ് പിന്നെ ഈ കുടുംബത്തില് പഠിക്കുന്ന മൂല്യങ്ങളാണല്ലോ സമൂഹത്തിന് മിക മികച്ചതുമാക്കണത്
ആ ഇന്നത്തെ ചർച്ചയിൽ നിന്നാതായാലും എനിക്കരു കാര്യം മനസ്സിലായി
എന്താണ്
വയോജനകളെ സംരക്ഷിക്കുന്നുന്നത് ഒരു ബാധ്യതയല്ല അത് സ്നേഹത്തിന്റെ പ്രകടനമാണ്
ഊഫ് അത് വളരെ ശരിയാണ്ട്ടാ ഇ നമുക്ക് അവരെ അനുഭവിക്കുന്ന കുറെ ഏകാന്തതകളും അതിന് നമുക്ക് അതിന് വേണ്ട പല പരിഹാരങ്ങളും ഉണ്ടാവല്ലോ
തീർച്ചയായും ഇന്നത്തെ സമൂഹത്തിൽ പല വയോജനങ്ങളും നേരി ഏറ്റവും വലിയ പ്രശ്ന ഏകാന്ധതയ
എന്തുകൊണ്ടാണ് അവര് ഇങ്ങനെ ഒറ്റപ്പെടുന്നത്
പല കാരണങ്ങളുണ്ട് മക്കൾ ജോലിക്കാ മറ്റു നഗരങ്ങളിലേക്കോ വിദേശത്തൊക്കെ പോകും ചിലരാണെങ്കും ആ ജീവിതപങ്ക പങ്കാളി മരിച്ചു പോകും ചിലർക്കാണെങ്കിൽ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ കൊറഞ്ഞു വരും
ഇനി ആരോടെങ്കിലും ഒക്കെ സംസാരിക്കാൻ പോലും ആളില്ലാതെ ആകൂ അല്ലേ
അതെ അതെ അതാണ് അവരുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നത്
ഈ ഏകാന്തത മൂലം എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും
വിഷാദവും ഉൽക്കണ്ഠയും ആത്മവിശ്വാസ കുറവും ഉറക്ക കുറവും ചിലപ്പോ ഭക്ഷണം കഴിക്കാനുള്ള ഒരു താല്പര്യം പോലും കുറഞ്ഞെന്നു വരാം
ഓ അപ്പൊ ഇതിനും പരിഹാരമായിട്ട് എന്താണ് കുടുംബാങ്ങൾക്കൊക്കെ ചെയ്യാൻ കഴിയുന്നത്
ദിവസവും കുറ സമയൊക്കെ അവരോടും സംസാരിക്കാൻ മാറ്റിവെക്ക അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കേൾക്കാം കുടുംബകാര്യങ്ങള അവരും പങ്കാളികളാക്കാ അതൊക്കെയാണ് എനിക്ക് തോന്നിക്കുന്നത്
അപ്പൊ കൊച്ചു മക്കളോടൊക്കെ ഒപ്പം സമയം ചെലവഴിക്കുന്നതൊക്കെ അവരെ സന്തോഷിപ്പിക്കൂല്ലേ
തീർച്ചയായിട്ടും നമ്മള തന്ന അപ്പനും അമ്മക്കൊക്കെ നമ്മുടെ കൂടെ സ്പെൻറ് ചെയ്യാനായിട്ടുള്ള ടൈം കൂടുതൽ ഇഷ്ടരിക്കില്ലേ കുട്ടികളോടൊപ്പം കളിക്കാനും കഥ പറയാനൊക്കെ അവർക്കൊരു വലിയ സന്തോഷം തന്നെയാണ്
അതെ അതെ പിന്നെ സമൂഹത്തിനും സഹായിക്കാനാകുമോ ഇതിന്
അതെ ഈ ക്ലബ്ബുകളും വായനശാലകളും പിന്നെ ഇങ്ങനെ കുറെ സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ടല്ലോ ഇവരെല്ലാം നമ്മുടെ വയോജനങ്ങൾക്ക് ആയിട്ട് എന്തെലുമൊക്കെ ഒരു പരിപാടി സംഘടിപ്പിച്ച് അവരെ കൂടുതൽ എൻഗേജ് ആക്കി നിർത്തി കഴിഞ്ഞാ അവർക്കത്‌ സന്തോഷമാവും
അപ്പ ഇതിലൂടെ വിദ്യാത്ഥികൾക്ക് എന്തേങ്കിലും ചെയ്യാൻ പറ്റോ
വിദ്യാർത്ഥികൾ ഈ വൃദസദനങ്ങളൊക്കെ ഒന്ന് സന്ദർശിച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ച് കൊടുത്ത് അങ്ങനെയൊക്കെ ഒരു രീതിൽ പോവ
ഓ അപ്പൊ അതിലൂടെ അവര് സമൂഹങ്ങളൊക്കെ സമൂഹം തന്നെ എന്താണ് മറന്നിട്ടില്ലെന്ന് തോന്നൂല്ലേ അവർക്ക്
അതെ മനസ്സ് സന്തോഷയാൽ തന്നെ ശരീരത്തിന് ഗുണമുണ്ടെന്നാണല്ലോ പറയണേ ഏതായാലും ഇന്നത്തെ ഈ സംസാരം എനിക്ക് വളരെയധികം ഉപകാരപ്രദമായി
അതെ അത് നല്ലൊരു ആശയമാണ്
ഇതിനെപ്പറ്റി നേരിട്ട് കാണുമ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കണം
അതെ ഇനിയും നമുക്ക് ഇതുപോലെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കണം കൂടുതൽ അറിവ് നേടാം നമുക്ക് ശരി എന്നാ